കേക്കാവോ
ഓ കേൾക്കാം
പ്പ ചേച്ചിടെ അമ്മായിടട്ത്ത് പറയാത്തെന്ത്‌ തുപോലെ ആ ങ്ങനെ ലോണൊക്കെട്ത്ത് തരാല്ലോ നമ്മളടച്ചാ മതിയല്ലാ
ഒരു ലോണ് ചേട്ടനെട്ത്ത് കൊടുത്ത് അത് ചേട്ട ഇപ്പ അടയ്ക്കാത്തോണ്ട് അവര് തെന്നെ അടയ്ക്കണം അഹ്
പശോ ഓ അങ്ങനെയൊക്കെ എട്ത്തെരായിര്ന്നു ലെ അടയ്ക്കാതെങ്ങനെ എട്ത്തൊട്ക്ക്ണ്.
അതെ അതിനി ഡിസംബർ വരെ എന്തോണ്ടെന്ന് തോന്ന്ണാ ലോണിന്റെ അടവ് എന്ന് പറഞ്ഞവര്
ഉം അമ്മയ്ക്ക് എന്തോ ഇങ്ങനെ പൈസങ്ങന ഒന്നും അന്ന് എത്രെ ഈ ഉം തിനും ത്രയ്ക്കും ഓരോ ലക്ഷം രൂപ പിന്നാർക്കു അത്ര പൈസ സംഘത്തിന് ഇപ്പോ രു ലോണ് ണ്ട് അത് തീരല്ലോ ആ തീരുമ്പോയത്തേക്ക് ഓരോരുത്തർക്കിങ്ങനെ പൈസണ്ടോ ങ്ങനെ ഇ ഇര്ക്കുന്നതാ ഇങ്ങനെ വീണ്ടും നോന് പോലെ കൊടുക്കാം ഉം ഞാൻ ചിട്ടി തായിര്ന്ന് ട്ടോ
ഉം ഉം
ഉം എന്റെ പേര ല്ലാ വെക്കല്ലി ട്ടോ
നീ നിങ്ങള് അവളും നീയും ഇതിലില്ലേ സംഘത്തിലില്ലേ വിളിച്ചില്ലേ സംഘത്തില് വരാൻ
ഊ ഊടാ ആഹ് എഹ്
കേട്ടില്ല
ന്റെ പ്രസവത്തിന്ന് വിളിച്ച്
ഓ ഓഹ്
ആ അമ്മ എന്താ ചെയ്യണ്ട്യത് ന്ന്
ആഹ് എന്നെയും വിളിച്ചായിരുന്നു വന്നപ്പെ ഞാനും പോയി ഞാൻ പോയില്ല
ഞാ എവ്ടെങ്കിലും പോവാണ് ന്ന് അല്ലെങ്കി വേറാരും ഇതുപോല്ത്ത കുറെ നാളായി സങ്കത്തിൽ പോവൂല ഇനിപ്പോ പ്രത്യേകിച്ച് ലോൺ
സരിക്ക്ണേ
പിന്ന
ഫോണടുത്ത് വെച്ച് സംസാരിക്കണേ പക്ഷെ നീ പറവെന്ന വെക്താവണ്ല്ല ഇപ്പ പക്ഷെ കേക്കാ.
തന്നെ ചേച്ചിത് വൈഫൈ ആണ് ഒരു ഫോണിന്ന് ങ്ങനെ കണക്ട്യ്യണെന്ന് അതോണ്ടെയിരിക്കും
ഓ ഓ ഇപ്പൊ പറയും പോലെ പറ
ഇപ്പം പറയും പോലെ പറയാനൊ ഓ എനി എനിക്ക് ഹെഡ്സെറ്റൊന്നും ല്ലേ ച്ചി ഞാ ഇതില് ഞാ തില് നോക്കിയപ്പോഴത്തേക്ക് ബോട്ടിന്റെ ണ് പത്ത് രണ്ടായിരം ആയിരത്തി എത്രായിരൊക്കെ ണ്ട് പക്ഷെ ഫ്രണ്ട്സൊക്കെ പറയ്ണ് അത് വാങ്ങിച്ച പെട്ടന്ന് ബാറ്ററി പോവു ന്ന്
ഉം ലോക്കൽ ഉണ്ടടി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപക്ക് ഞാൻ വാങ്ങിച്ചു ഒരണം
കൊള്ളാവോ
ഓ ഒരു വർഷയി ഇപ്പോഴും ഇരിക്കുന്നത്
ആഹ് ആഹ് എങ്ങനാ നന്നായിട്ട് കേക്കാനൊക്കെ പറ്റണ
ഓ അനിയത്തീ ഇതുപോലെ അവള് മൂന്നൂറോ നന്നൂറോതൊക്കെ വാങ്ങിച്ച് അവളത് രണ്ടു വർഷആട്ടിരിക്കാണ് നമ്മളെ പൈസ കൊടുത്ത് വാങ്ങിക്കണത് പെട്ടെന്നില്ലതാകും
തന്നെ തന്നെ തന്നെ മീഷോലൊക്കെ ആണെങ്കിൽ ഞാൻ ചിലപ്പോ സമ ചില സമയത്തൊക്കെ തോന്നുന്നത് മീഷോക്ക് ഇങ്ങനെയൊക്കെ കൊടുത്ത മുതലാവോന്ന് നല്ല നല്ല സാധനങ്ങള് കിട്ടും പക്ഷെ ഡ്രെസ്സിന്റെ കാര്യത്തിലാണ് എന്നാലും കൊള്ളാം
അതവർക്ക് മുതലാവുവായിരിക്കും
ഓ ക്വാളിറ്റി കൊറവാച്ചി ഡ്രസ്സ്
ക്വാളിറ്റി കൊറവ ഞറ് ഇവിടെ അവന് കൊച്ചിന് ഇതുപോലെ ആറ് ആറ് ജോഡിയ എന്തോ അഞ്ഞൂറ് രൂപയ്ക്ക് എന്തോ വാങ്ങിച്ചു ആറ് അഞ്ചു ജോടിയ ആറു ജോടിയ ഡ്രസ്സ് മറ്റേ നിക്ക് - നിക്കറും ഉടുപ്പായിട്ടുള്ള സൈറ്റ് വാങ്ങിച്ച് വാങ്ങിച്ചിട്ട് അത് ഒരു നനപ്പിനില്ലേര്ന്നു. ച്ച് കളറെളകി പോയി ഡ്രസ്സ് ക്വാളിറ്റി ഇല്ലേര്ന്നു.
തെന്നെ അച്ചുതിന്റെ ടക്ക് രണ്ട് രണ്ടെണ്ണം വാങ്ങ്യേ നൂറ്റി അമ്പത്തി എത്ര രൂവക്ക്യുള്ളെ നിക്കറും ഉടുപ്പും രൺ രണ്ട് സെറ്റ് വീതം ന്നെച്ചാ ഓരോ സെറ്റ് ഓരോ സെറ്റ് രണ്ടിൻ്റീ റെയ് റ്റെന്നെ ചേച്ചി ആ നല്ല ക്വാളിറ്റിയുണ്ടേച്ചി നമ്മൾ കടേന്നൊക്കെ വാങ്ങൂലേ നല്ല ക്വാളിറ്റിയുള്ള സാധനം ഉം നമുക്കാർക്കൊക്കൊടുക്കാം വേ അയ്ന് നല്ല ക്വാളിറ്റിയുണ്ട്.
ഓഹ്
ഓ അപ്പൊ ഞാൻ ചോയിച്ചത് ആഹ്
ഞാൻ പിന്നെ കൊച്ചീലായേനു ശേഷം ഈശോ ഒന്ന് വാങ്ങൂത്
ആഹ് ആഹ് ആ എനിക്ക് തോന്നി- ട്ടുണ്ട് മീഷോനെക്കാളും ഇത് ഫ്ലിപ്കാർട്ടിനെക്കാളും ആമസോണില് നല്ല സാധനം കിട്ടും. ട്ടുന്ന് കാര്യം ഇച്ചിരി പൈസ കൂടൂല്ലെങ്കിലും ക്വാളിറ്റി ഒള്ള സാധനം തന്നേച്ചി.
ഉം ഉം
പ കൂടുതല് ഉണ്ടന്ന് നമ്മള് പൈസ എവിടെ പൈസ കുറയ്ക്കാന്നല്ലേ നോക്കു. ആമസോണില് സാധനങ്ങളൊക്കെ കൊള്ളാം.
ആഹ് ഓ
ഇല്ല സാധനം ആമസോണില് ഒണ്ടല്ലോ പക്ഷെ ഭയങ്കര റേറ്റ്
ആമസോണിലൊള്ളതെല്ലാം ഭയങ്കര പൈസ. ഞാൻ നോക്കും പിന്നെ ഭയങ്കര പൈസ ആയത് കൊണ്ടാണ് പിന്നെ മീഷോല്
ആ അത് തന്നെ മീഷോലോക്കെ നമ്മളെ ചീപ്റേറ്റിന് കിട്ടും ചേച്ചിയെല്ലാം
ഓ അത് കിട്ടും മീഷോല് ആഹ്
ആഹ്
ചോറിന് എന്താ കൂട്ടാൻ
ചോറിന്ന് അമ്മമ്മടെ വീട്ടിലാണ് വെച്ച അമ്മമ്മ എപ്പോഴും ഒരു കറി വെ ക്കും ഒരു തോരനും വെക്കും ചിലപ്പോ സാമ്പാറായിരിക്കും
ഓ ഓ
സാമ്പാറും ഇന്നലെ മീൻ മേടിച്ച് ഇന്ന് രാവിലെ ഇന്നലെ ഇവരെ പോയിട്ട് വന്നപ്പഴ്ത്തേക്കും മീൻ മേടിച്കൊണ്ട് വന്ന് ഫ്രജിനാത് വെച്ച് അവിടേക്ക് മീൻ വല്ലോം കിട്ടാറുണ്ടോ
കേ കേക്കണില്ലടി നീ പറയണത് ആഹ് ഇപ്പ കേക്കാം
അയല മീനാണെന്ന് തോന്നണു. ഇച്ചിരി വല്യ മീനായിര്ന്നു.
ഒഹ് ഒഹ് ഇവിടെ അയല ത
തന്നെ. ഓഹ് കറി വെക്കാന് അങ്ങനെ കൊള്ളൂലേച്ചി ഇപ്പഴത്തെ മീന്.
മീന് പൊരിച്ച് കഴിക്കണത് ടേസ്റ്റ് ഉണ്ട്.
ഓഹ് കറി വെക്കണ കൊള്ളൂല.
ഉം ഇപ്പൊ ഒരിടത്തും മീന് കിട്ടാ ഇല്ല.
മ്മോ ട്രോളിംഗ് ആയാണ്ട്.
ആഹ്.
തോലുല്ലന്ന്
ആഹ് അത് തന്നെ.
മുമ്പ് കൊച്ചിച്ചെ ഇതുപോലെ ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ തമ്മില് ഇങ്ങനെ വിഴിഞ്ഞെത്തെന്തോ ഇങ്ങനെ പോ പോയി. പോയിട്ട് വന്നപ്പോ നുറയെ മീനേച്ചി നൂറേ പല പല ടൈപ്പ് മീന്. ഇങ്ങനെ അവര് ഫ്രണ്ട്സ് ആയിട്ട് പോയിട്ട് ഇതുവഴി ഇതുവഴി ഓ ഇയാള് വന്നത് കാറിന്റെ ബാക്കില് ബാക്കിൽ എന്തോ ഇങ്ങനെ ഇട്ടിറ്റി അതിൻന്റെ പുറ
കള്ളറള്ള പെട്ടി പോലെ ഇരിക്കണ അതിനകത്ത് ഒ ആഹ മൂന്ന് നാല് സെറ്റില് ഓരോന്നില് അങ്ങനെ കൊഞ്ചി നിറയെ കൊണ്ടുവന്നു. ഇനി ഇരിക്കണ് അത് അത് പോയിട്ട് കുറേ മീ കുറെ ചെമ്മീൻ മീൻ അങ്ങനെ ഒരു പ്രാവശ്യം ഇപ്രാവശ്യം പോവാൻ വേണ്ടി നിന്നപ്പോഴത്തേക്കാണ് നിന്ന് പുറത്തേക്ക് ട്രോളിങ് എന്നൊക്കെ പറയുന്നത്
ഓ
ന്താടി
അവിടെ കുഞ്ഞേറെ കൊച്ചിന് മീൻ ഇല്ലാതെ പറ്റൂല
ഇവിടെ അവനും അങ്ങനെന്നെ മീൻ ഇല്ലാതെ കഴിക്കുകയില്ല ചോറ്
ഇപ്പോഴത്തെ മീൻ വാങ്ങി കൊൊടുത്തല്ലേ ഇത് വയറുവേനൊക്കെ വരും ചേച്ചി
അതുകൊണ്ട് ഞാൻ അവന്റെ മുട്ട കൊടുത്ത് ശീലിപ്പിച്ചച്ച് തുടങ്ങി
ആഹാ
പക്ഷെ മീൻ വേണം മീന് വേണംന്ന് പറയും മീൻ കോച്ച് മീൻ ഇല്ല അമ്മ ചോദിച്ച
പൊറിച്ചതാ ഇഷ്ട
ആഹ പൊറിച്ച മീനാണ് ഇഷ്ടം മുമ്പ് കറിവെച്ച മീനായിരുന്നു ഇഷ്ടം അങ്ങനെ
എല്ലാ മീനും കഴിക്കേ
ഓ എല്ലാ മീനും കഴിക്കൂല അടി കൊഞ്ചു കഴിക്കൂല കൊഞ്ചു കഴിക്കൂലായിരുന്നു കൊഞ്ച് കഴിക്കൂലായിരുന്നു പിന്നെ ഇപ്പം ഇന്നാള് ഈ ഇടക്ക് ഞൻ കൊഞ്ച് പൊരിച്ച് കൊടുത്തപ്പ കയ്ച്ച് ഇപ്പ കയ്ച്ച് തൊടങ്ങി എല്ലാ
അല്ല കൊഞ്ച് പൊരിക്കുമ്പോഴത്തേക്ക ഇങ്ങനെ പൊട്ടി തെറിക്കുലെ
ഇല്ല ഇല്ല
ആഹ
പൊട്ടിത്തെറിച്ചില്ല കുറച്ചു കറിവേപ്പില കൂടേ കറിവേപ്പില കൂടെ ഇട്ട എടുത്തിട്ട് പൊരിച്ചാൽ
തന്നെയല്ലേ
ആഹ
അല്ലീ കരിവേപ്പില എന്ത്ന ഹ്ട്ണ്
കറിവേപ്പില ഇടണത് അടി പിടികതെ എണ്ണ എണ്ണ പെട്ടെന്ന് തീ എണ്ണ കുടിക്കുമന്ന് പറയും മീൻ പൊരിക്കുമ്പോ
ആആ
പിന്നെ അടി പിടിക്കാതെ കിട്ടും കറവേപ്പിലിടുമ്പോ മീൻ എണ്ണ പിടിക്കൂലൂ എന്ന് പറയും
ഓ ആദ്യ കരിയപ്പല ഇട്ടന് ശേഷോ മീൻ ഇടണ്ട്
കറിവേപ്പിലിട്ടോ എണ്ണ ചൂടമോ കറിവേപ്പിലിട്ടോ മീൻ ഇടണം നറച് ഇടണ്ട മൂന്നോ നാലോ കറിവേപ്പില ഇട്ടാൽ മതി അങ്ങനെ
ഓ
കേരള
തുളസിയൊക്കെ ഉണ്ടാ
ഇവിടെ ഇവിടെ സറിന്റെ വീട്ടിലില്ല എന്റെ വീട്ടിലുണ്ട് ഇവിടെ അപ്പുറത്തെ വീട്ടിലൊക്കെ ഉണ്ട് തുളസി ഒക്കെഉണ്ട്
ഇത്ത ഇലാക്കോ
ഇല്ല അതത് വെട്ടി കളഞ്ഞൻ തോന്നണ്
ആ അവിടെന്ന് അമാമ്മ ഇങ്ങനെ എടുത്തോണ്ട് വന്ന് ഇവിടെ വെച്ചച്ച് പടിച്ചതന്നാ ഫ്രണ്ടിൽ നിക്കണത്
ഓ ഓ ഇവിടത്തതാണെങ്കി അവര് വെട്ടിയെന്ന് തോന്നാണ് ഈ ഇടക്ക് അമ്മൂമ്മ വയ്യാതായതിനന് ശേഷം
അനിയൻ കുട്ടൻ മുല്ലപൂ വേണോന്ന്
ഉം ഉം അമ്മൂമ്മ വയ്യാതു ശേഷം അവര് വെട്ടിയന്ന് തോന്നണ്
ആ ഉ ഉ അവർക്ക് എങ്ങനെയുണ്ട് ഇപ്പോ
അവർക്ക് ഇപ്പോ എണീറ്റൊക്കെ ഇരിക്കും പക്ഷെ എണീറ്റ് നടക്കാൻ പറ്റും ആണ് ഫുഡൊക്കെ അവര് വാരി കഴിക്കും ഓ എന്താെന്നടി
കുളിപ്പിക്കണേക്കാ ആരഅപ്പോം
കുളിപ്പിച്ചട്ടന്നെ എത്രയ ദിവസയി എന്ന് തോന്നണ് അവരുടെഎളയ ചെറമോനാണ് എല്ലാ കാര്യങ്ങളും നോക്കണത് അവൻ തന്നെല്ല ചെയ്യണത് അങ്ങല്ല ഉ അവൻ തന്നെ നോക്കണ അവൻ ഉള്ളോണ്ട് അവർക്ക് കൊള്ളാം
മ് മ്മ് അ അപ്പൊ മോ മോന്റെ കൊച്ച
മോന്റെ കൊച്ച് മോള കൂടെ ആള അമ്മേകുടെ കൊച്ചിന്റെ അമ്മേട കൂടി ഇ
ഇ ഇനി കൊണ്ട വന്ന
കേട്ടില്ല
പിന്നെ കൊണ്ട് വന്നില്ലല്ലേ
കൊണ്ട് വന്നില്ല
ആഹ ആഹ അവിടെ നിക്കട്ടെ ഇവിടെന്ന് ആര് നോക്കും
അത് ശരിയെന്നെ പിന്നെ വെച്ചോട്ടാ